ആ എന്തോണ്ട്
ആ എന്തൊടാടി ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കൊറെ ദിവസമായി വിളിച്ചി ട്ട് വിവരൊന്നും ഇല്ലല്ലോ
ഞങ്ങള് ഒരു യാത്രയിലൊക്കെ ആയിരുന്നു ഒരു കല്യാണ ഓക്കെ ഉണ്ടായിരുന്ന്
ആ എവിടായിരുന്നടി കല്യാണം
ആ കൊറച്ച് ദൂരെ ആ ദൂരൊയിരുന്നു നമ്മളെ നാട്ടി
ബന്ധുക്കളുടെ ആണോ
അങ്ങ അല്ല തിരക്കും ചെലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കാരുന്ന് ഇച്ചിരി അവളോപോയത് തന്നെ രണ്ടു ദിവസം മുന്നേ പോയി പിന്നെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പഴയ പോലൊന്നും അല്ലല്ലോ കല്യാണത്തിനൊക്കെ രണ്ടും മൂന്നും ദിവസം മുന്നേ ചടങ്ങുകളൊക്കെ അങ്ങ് തൊടങ്ങുല്ലയോ
ഓ അതെ അതെ അടുത്ത ബന്ധുക്കളൂട ആകുമ്പോം പിന്നെ ഒരാഴ്ചടുത്ത് അവധി തന്നെ വേണ എല്ലാ കാര്യത്തിനും പങ്കെടുക്കണങ്കിൽ
ഞങ്ങള്പോയ തന്നെ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുന്നേ പിന്നെ അവിടെ നിന്ന് അതിന്റെ പിന്നെ കല്യാണം കഴിഞ്ഞുള്ള ചാട ങ്ങളും റിസപ്ഷനും എല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരാഴ്ച അവിടെ നിൽക്കേണ്ട വന്നു ഞങ്ങൾക്ക്
ഓഹ് അത് ശെരിയാ പിന്നെ പിള്ളേർക്ക് സ്കൂള അടക്കമൊക്കെ ആയത് കൊണ്ട് പിന്നെ നിക്കായിരുന്നില്ലയോ
ആഹ ആ് അവധിയൊക്കെ ആയതൊണ്ട് പിന്നെ സ്കൂളിൽ പോത്തോണ്ട് കൊഴപ്പ ഇല്ലായിുന്ന
ആ ആനീയും പിള്ളോരും മാത്രമേ നിന്നുള്ളതോ അമ്മയും എല്ലാരും ഉണ്ടായിരുന്നോ
എല്ലാരും ഉണ്ട ഞങ്ങള എല്ലാരും പോണ്ടുന്ന ആ പോണ്ട ഇതായിരുന്നു കല്യാണമായിരുന്നു ആ ആ
എല്ലാം നല്ല രീതിയിലൊക്കെ നടന്നോ സ് സ്വർണൊക്കെ ഉണ്ടായിരുന്നോ ഒത്തിരി കൊച്ചിന്
ഹലോ
ആഹ് എല്ലാം നല്ല രീതിയിൽ നടന്നായിരുന്നോ ഒത്തിരി സ്വർണ്ണം
ആഹല്ല ആ സ്വർണ്ണ അയ ഉള്ളായിരുന്നു ശരിക്ക സ്വർണ ഉണ്ടായിരുന്നു
ആഹ് കൊച്ചിന്റെ ജോലി വല വെള്ള ഉള്ളയാണോ പെൻ കൊച്ചിന് ആഹ് ആഹ ചെറുക്കനും കാണുവല്ലോ ജോലി ഇല്ലയോ
ഇ ആഹ് ചെറുക്കനും പിന്നെ പെണ്ണിനൊക്കെ നല്ല ജോലിള്ളതാ അവര് പണ്ട അതര് ആഹ് എന്ത ഓത്തവിത
ആഹ് ഇപ്പോഴത്തെ കല്യാണങ്ങൾ ഏറെയയും അങ്ങനെള്ളതാ പഠിക്കുന്ന സമയത്തെ ഇഷ്ടപ്പെടും അവര് തമ്മി തന്നെ ഉറപ്പിച്ചു വെക്കും ആഹ് അതാ വീട്ടുകാാര് പിന്നെ ഒന്ന് നടത്തി കൊടുക്കാ നിന്നാ മാത്ര മാത്രംമതി
മാത്രം അതി ഇപ്പൊ പിന്നെ ബ്രോക്കർമാർക്കൊന്നും കണ്ടുപിടച്ച് ചെറക്കൻെ പെണ്ണിനെയൊന്നും കണ്ടുപിടിക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും
ഇല്ലല്ല അതിന്റെ ആവശ്യവും ഇല്ല ഇപ്പൊ അവര് ഇത് തന്നെ ഉറപ്പിച്ചച്ച് വെക്കും ഇങ്ങനൊന്നും ഇല്ല ഇല്ല ഇങ്ങനൊന്നും ഇല്ലാത ചെറുക്കന്മാർക്ക് ക്കം പെൺ കൊച്ചുങ്ങൾക്ക് ഉള്ളിപ്പം പണ് കിട്ടും
ആഹന്നന്ന ഉം ഏഹ് എന്താ ഇത് ഇവര് ഇതാണെങ്കിലും പണ്ടേ കണ്ട് പരിചയ ആണെങ്കിലും പക്ഷെ എനിക്ക് തോന്നുന്നു അവര് സ്ത്രീധനമായിട്ട് നല്ല നല്ല രീതിയില കേട്ടോ
ആഹ് പെൺ കൊച്ചിന് കാര്യമായിട്ട് ഉ ഇത് സ്വത്തൊക്കെ ഉള്ളതാണോ
ള്ളത അപ്പൊ പിന്നെ അതവർ ഒട്ടും കുറ നിക്കാതെ തന്നെ കൊടുത്ത്
ആഹ് അതാ നേരിത്തെ സ്വർണ്ണമൊക്കെ എടുത്ത വെച്ചുുവാണ് ഈ വിലയഏറുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കി ഇത്രയും അങ്ങ് കൊടുക്കാൻ പറ്റൂല്ലയോ
തന്നെ ആ എന്നത് പണ്ടൊട്ടേ കൈ ക്യാഷ ഒക്കെ ഉള്ളവരാ സ്വർണ്ണവും കാര്യങ്ങളും എല്ലാം ഉള്ളതാ അതിനനെ എന്ത അ ഉള്ളവരിങ്ങനെ കൊടുക്കുമ്പോ അത് അനുഭവിക്കുന്നത് പാവപ്പെട്ടവരും കൂടാ
ആഹ് എന്നാണ് സത്യം ആ പാവപ്പെട്ട പെൻങ്ക കൊച്ചുങ്ങൾക്ക് അതേ രീതി കൊടു പത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാ അതുപോലെ ഈ നാലും അഞ്ചും ദിവസം നീളുന്ന കല്യാണങ്ങള് കല്യാണത്തിന്റെ ആഘോഷങ്ങള് അതും സാധാരണപ്പെട്ടവന് താങ്ങാനേ പറ്റ റ്റത്തില്ല കടം വാങ്ങിച്ചായാൽ പിള്ളേര് ഇഷ്ടങ്ങൾ ക്ക് നിക്കാതിരിക്കാനും പറ്റത്തില്ല വീട് - -
പറ്റത്തില്ല എല്ലാരും വിചാരിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന ആ ജീവി ജീവിതത്തിൽ നടക്കുന്ന ഒരു ആ ചടങ്ങാണല്ലോ ഒരു ഒരിക്കൽ നടക്കുന്ന ഒരു ചടങ്ങല്ലേ അപ്പൊ പിന്നെ അത് എത്രത്തോളം ആഘോഷമാക്കാം ആ രീതിൽ അതങ്ങ് നടത്തും.
അതാ ഇപ്പകെ പിള്ളേരതാ പറയുന്നത് ആ ജീവ് ത്തി ഒരിക്കലല്ലാ ഉള്ളത് കല്യാണം അത് അന്നേരം ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ങ്ങളടേതായ ഓർമ്മകൾ എന്തുവാ എന്നൊക്കെ പറയുന്ന പിള്ളോര പിന്നെ. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ചെറിയെ ആഡംബരംൊ ഒന്നും ഇല്ലാതെ ഒരു അമ്പലത്തിൽ വെച്ചായാലും പള്ളികളിൽ വെച്ചായാലും അവര ടെ വിശ്വാസ പ്രകാരം. ആർ ചെറിയ രീതി നടത്തിയാ മതിയെന്ന് ചിന്തിക്കുന്ന പിള്ളരും ഉണ്ട്. അല്ലെങ്കി രജിസ്റ്റർ ഓഫീസി വെച്ച് കെട്ടിച്ചു തന്നാലും മതിയന്ന് പറയുന്നവരും ഉണ്ട്.
ആ അത് നൂറില് ഒന്നോ രണ്ടോ ശതമാനം. പക്ഷെ ഭൂരിഭാഗവും ആ ആഘോഷായിട്ട് ഒ നടത്താൻ ആ ആഗ്രഹോള്ളവരാ
ആ അതാണ് അതാണ് പിള്ള ചില പിള്ളേരുണ്ട് മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കത്തില്ല. അവരുടെ അന്നേരത്തെ ആഘോഷ ഷങ്ങളും ആർഭാടങ്ങളും കാണിക്കുന്ന പിള്ളേരും ഉണ്ട്. ആ അച്ഛനും അമ്മയും എവി ആ ഇത്രയും ബുദ്ധിമുട്ടി കാര്യങ്ങൾ നടത്തുനേനും ആന്ന് സ്രാവ ആ ഞാ പൊതുവേ ഉള്ള പറയുന്ന ഇങ്ങനാ ആ ഞങ്ങളുടെ ചെറുക്കന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കത് പെങ്കോച്ചിന് എന്തോ കൊടു ത്താലും അത് നിങ്ങളുടെ കൊച്ചിന് തന്നെ ഉള്ളതാ. ഞങ്ങളൊന്നും ചോദിക്കത്തില്ല ഞങ്ങൾക്ക് ഒന്നും വേണ്ടാതാനും ഉം. പക്ഷെ ആ പറയുന്നതിന്റെ ഇതന് വെച് കഴിഞ്ഞാ
ആ നേരിട്ട് ചോദിക്കാൻ വയ്യാതുകൊണ്ട് അത് ഇങ്ങനെ കറ കറക്കി തിരിച്ചങ്ങ് പറയുന്നതാ.
ആ ആന്ന് ചെറുക്കന് അത്രയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ നമുക്ക് നമ്മള് മനസ്സിലാക്കിക്കോണം ഓ അത്രേ ആസ്തിയുള്ള ഒരു ചെറുക്കനാ അന്നേരം പണ്ണിനെ അതുപോലെ കൊടുക്കണം മോശംമാവാൻ പറ്റത്തില്ല
ആ എന്നിട്ട് പറയും എന്ത പെങ്ങക്ക് അത്ര കൊടുത്ത് ഇത്രയും കൊടുത്ത് ഞങ്ങള്. കെട്ത്ത് കെട്ടിച്ച് വിട്ടുന് പറയുബോ നമ്മളതിന്റെ പത്ത പവന നിങ്ങൾ അധികം കണ്ടോണോ അന്നേരം.
ആ അതാണ് അതും അതും മനസ്സിൽ കണ് ആ മനസ്സിൽ കണ്ട്ണ് ഇത് പറയുന്നത്. എന്റെ പെ മൂക്ക എന്റെ മൂ അ അത്രയും കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത്രയൊക്കെ കൊടുത്ത എന്റെ പെൺകുച്ചിനെ അയച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ബാധ്യതകളൊന്നുമല്ല ഇനി ജീവിക്കേണ്ടത് അവര്. അവർക്കുണ്ടായ അവർക്ക് കൊള്ളാം.
അവർക്ക കൊള്ള ഒന്നോർത്ത ആ ഒന്നോർത്ത സ് സ്വർണം കൊടുക്കാതെ എന്തെങ്കിലും പെണ്ണിൻ്റെ ഇതായിട്ട് പേരിലങ്ങ് വല്ല വസ്തുക്കളേ എഴുതാന് ആ ചുമ്മാത ആഡംബരത്തിന് വേണ്ടി ഉം ആഡംബരത്തിന് വേണ്ടിയുള്ള സ സ്വർണ അല്ല നമ്മള് ഇങ്ങനെ കാണിക്കാനും ആഡംബരത്തിനും ആണേ സ്വർണം ഈ സ്വർണ്ണം കൂടുതൽ കൊടുത്ത വിടുന്നവര് തന്നെയ ആത്മഹത്യയുടെ വക്കിലോട്ടൊക്കെ എത്തുന്നത്.
പിന്നെ ഉൾ കൊടുക്കുന്ന അനുസരിച്ച്
ആ
ആഗ്രഹങ്ങൾ അത് ആർ ആർത്തി കൂടത്തേ ഉള്ളൂ ഈ ഒരു സ്വർണം കൊണ്ട്. കാകേ ഉണ്ടാവുന്ന ഗുണം അതാ ഓ നൂറ് കിട്ടിയ വീണ്ടും അതിന് ഇരട്ടി കിട്ടണന്നുള്ള ആഗ്രഹക്കാര അതില് നല്ലതാണ് പെണ്ണിന്റെ പേരിലൊരു വീട് വാങ്ങിച്ചു കൊടുക്കുവോ ആ അതെ ഒരു വസ്തു വാങ്ങിച്ചിടിയോ ചെയ്തു കഴിഞ്ഞാ എപ്പഴും അത് തന്നാ നല്ലത്.
ആ അഥവാ ഈ ബന്ധം പകുതി ആഹ് പകുതിക്ക് പോയാ തന്നെ അവർക്ക് ജീവിക്കാനുള്ള സാ
ആന്ന ആന്നന്ന ആ പെൺകൊച്ചിന് എപ്പോഴായാലും ധൈര്യ ത്തോടെ കേറി വരാൻ കേറിവരാനൊരു അ ഒരു ഷെൽട്ടർ എപ്പോ പ്പോഴു അവിടെ കാണണം അത് നല്ല കാര്യമാ. എല്ലാ മാതാപിതാക്കളും അങ്ങനൊന്ന് ചിന്തിച്ചൊടങ്ങികഴിഞ്ഞാ ഈ കല്യാണം കഴിക്കുന്ന പുള്ളോരും അങ്ങനെതന്നെ ആലോയ്ചൊടങ്ങണം അന്നേരം കൂടുതലും നടന്ന ഈ നാ ട്ടി നടത്തുന്ന സ്ത്രീധനത്തിന്റെ പേരിലുള്ള കൊല്ല കൊള്ളയും കൊലപാതകവും എല്ലാ അവസാനിക്കും. എന്നും നമ്മള്
എന്തെങ്കിലും ആ ഭർത്താവിന്റെ വീ ട്ടാരെന്തെങ്കിലൊന്ന് പറയുമ്പോ ഉടനെ ആദ്യമേ അവര് ചിന്തിക്കുന്നന്ന് വെച്ചാ ആത്മഹത്യ എന്നാ പുറകിലോട്ടുള്ള കാര്യങ്ങളോന്നും അമ്മയുണ്ട് അച്ഛനുണ്ട് ചില വീട്ടുകാര് സപ്പോ ട്ട് ചെയ്യത്തില്ല നാണക്കേടോർത്ത്. പുറത്ത് പറയരുതെന്ന് പറയുമ്പോഴത്തേന് പെങ്കൊച്ചുങ്ങൾക്ക് ഒത്തിരി കൂടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാ യ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നെ
ആന്ന് ചെല വീട്ടുകാരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ഒ എത്രയോ എത്രയോ ആർഭാടത്തിൽ നടത്തിയതെല് ല്ലോ നാട്ടുകാരുമ്പി നമുക്ക് നാണക്കേടാ നീ പിടിച്ച് നിക്കണന്ന് പറയുന്നവരും ഒണ്ട്. അതാണ് വല്യ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പിന്നെ പെങ്കൊച്ച് ആത്മത്യ ചെയ്യോ ഇനി ചെറുക്കംവീട്ടുകാര് കൊല്ലോ ചെയ്യുമ്പഴ് പിന്നെ കരഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിലും അല്ലാതൊക്കെ വന്നിട്ട് എന്തോ കാര്യം? ആഹ് പിന്നെ നാട് മൊത്തം അറിയത്തില്ലേ അത് ആദ്യമേ തന്നെ ന്തേലും പ്രശ് ങ്ങളുണ്ടെ നമുക്ക് പറഞ്ഞു നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അപ്പഴേ നമ്മുടെ പെൺകൊച് ച്ചിനെ വിളിച്ചോണ്ട് പോരുവാന്നുള്ളതേള്ളൂ
ആ അത്രേ ള്ളു പിന്നെ മുമ്പോട്ടും പുറ കോട്ട് അത് ഇനി എത്ര ഇതായാലും പെങ്കോച്ചുങ്ങക്ക് വിദ്യ ഭ്യസം വാങ്ങിച്ചു കൊടുത്തിട്ട് മാത്രമേ കല്യാണം കഴിക്ക
ആന്ന് ഇപ്പോഴത്തെ
എന്തെങ്കി വന്നാല ജീ സ്വന്തം കാലേ നിക്കാനൊള്ള ഒരു ഇത് വരൂ.
അതാ ജോലി വേണം ഇപ്പഴത്തെ പെൺകുഞ്ഞുങ്ങൾക്ക് ആദ്യം വേണ്ടുന്നത് നല്ല വിദ്യാഭ്യാസവും ജോലി തന്നെയ അതിനു ശേഷം മതി കല്യാണത്തെ കുറിച്ചുള്ള ചിന്തകള്. അതും സ്വർണ്ണം വാങ്ങിച്ചിടുന്നേല് എത്രയോ നല്ലതാ. ഈ വസ്തുക്കൾ എന്തേലും വാങ്ങിച്ച്ട്ടി കൊടു ആ അവരുടെ ആ
മ് ആന്ന് അ ജോലി യുണ്ടെങ്കി എടക്ക് വെച്ചൊരു പോരായ്മ വന്നാലും പിട്ച്ച് നിക്കാനൊരു കൈത്താങ്ങായി.
ആന്ന് പിന്നെ ജോലി അവർക്ക് ആന്നാന്ന് നല്ല വിദ്യാഭ്യാസം. ഉണ്ടെങ്കിൽ അവർക്ക് എവടെപോണങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എവി ഇനിപ്പോ ആരുടെയും മുന്നില് ഒരു ആ ഉവ്വ് എൻ്റെ എന്തെങ്കിലും ഒരാവശ്യത്തിന് നിങ്ങൾ പൈസ തന്നിട്ട് എനിക്ക് ജീവിക് ക്കാൻ പറ്റത്തുള്ള എന്നുള്ളരു ആ താഴ്ന്ന നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല പിന്നെ എല്ലാ മാതാപിതാക് ക്കളെ നോക്കണ്ടാന്നല്ല അവരെ നോക്കണം പക്ഷെ അവരുടെ ജീവിതം ജീവിച്ചു കൊണ്ടായി ക്കണം വാക്കി എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കേണ്ടത്
ഉം
ഉം വെറുതെ വിളിച്ചാടി ആഹ ഇതെങ്ങനെയൊക്കെ ആ കൊറെ നാളായി വിളിച്ചിട്ട് അങ്ങനെ വിളിച്ചതാ പിന്നെ കല്യാണത്തിന്റെ വിശേഷമൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചു
ആഎന്ന സ്ത്രീധനവും ആഹ ശരി ശരി ഉം ഉം ശെരിന്നാ